ഓഹ്
ആഹ എന്താ വിശേഷം
നല്ലതന്നെ പെര്ന്നാക്ക് ഡ്രസ്സ് ഇട്ത്താ
എടുത്തിട്ടില്ല എടുത്തിട്ടില്ലന്ന് എനിക്ക് എടുത്തു ഇനി മക്കൾക്ക് രണ്ടു പേർക്ക് എടുക്കാനുണ്ട്
ഏഹ എ എ
ഏ ഇങ്ങൾ ഇട്ത്തോ
ഞാൻ ഇടുത്തിട്ടില്ല ആ കഴിഞ്ഞ പെരുന്നാളിനെന്നെ ഇടത്ത്ട്ടില്ല ഹ്മ് ഞാനൊക്കെ ലാസ്റ്റികെച്ച് ലാസ്റ്റിക് വെച്ച് വെച്ചേ ആ എലാസ്റ്റിക്ക് വെച്ച് വെച്ച് പിന്നെൻ എനിക്കിവിടെ മൂന്ന് പേരെയും മാനേജ് ചെയ്യാനും പറ്റുല്ല അപ്പൊ ഇവരിക്ക് എടുത്തു ഏഹ് ഹസ്ബന്റ് എടുത്തു എനിക്ക് കിട്ടില അന്ന് പോയിട്ട് പിന്നെ എടുക്കാന് വിജാരിച്ച് പിന്നെ പിന്നെത് പറഞ്ഞിട്ട് എടുത്തില്ല പിന്നെ പെരുന്നാളായി
അഹ് ശെരി ഇനി എന്നാ എട് ത്തോ ഇപ്രാവശ്യം എടുത്തോ ഈ പെരുന്നാക്ക് ഇനി ലാസ്റ്റ്ക്ക് വെക്കാ
ഓൺലൈൻ ഓൺലൈനിന്ന് അങ്ങനെ എടുത്താ മതിയേയിരുന്നു എന്ന് വിജാരിച്ചു സ് ഓൺലൈനിന്ന് എടുത്ത് വെച്ചാല് പിന്നെ ഇനിപ്പത്തൂല മുന്നേ ഇനിയിപ്പ കിട്ടൂല മുന്നെ വിജാരിച്ചുന്ന് ഓൺലൈനിന്ന് എടുത്തുവെച്ചാ മതിയായിരുന്നുന്ന്
ആഹ ആഹ്
ഉം
അഹ് ശെരി ഇനിപ്പ എന്താ ചെയ്യുന്നെ വാങ്ങാൻ പോവുന്നില്ലേ
പോണം ഏഹ് പോണംന്ന് വിജാരിക്ക്ണ്
ഹ്മ് ഹ് ഞാനഞ്ഞ് മക്കൾക്കേ ഉള്ളു ഞാ ഇൻക്ക് എന്താച്ചാല് ഇൻക്കത്രക്കങ്ങട്ട് ഇൻക്ക് ഞാൻ തീരെ ഇടുക്കാറില്ല പിന്നെ എന്റെ മോക്ക് ഇങ്ങനെ ഏഹ് ഹെയർ അക്സസറീസ് അങ്ങൻ ത്തൊക്കെ എടുക്കാറുണ്ട് ഡ്രസ്സിനോട് ഇൻക്ക് എൻക്കിഷ് അങ്ങനെല്ല ക്കൊന്നൂടെ ഞാന് കൊർച്ചൊക്കെ സ്റ്റിച്ചെയ്യും അപ്പൊ എൻക്ക് ക്ലോത്ത് എടുത്ത് സ്റ്റ് ചെയ്യുനാണ് ഒന്നൂടൊന്ന് ഇഷ്ട്ടായി തോന്നാറുള്ളത് നമ്മുടെ ഇഷ്ട്ടത്തിന് അടിക്കാലോ അങ്ങനെ ഒരുതുണ്ട് അപ്പ വല്ലാണ്ടൊന്നും ഇടുക്കാറില്ല. ആഹ് അതെ ഒന്നാമത് പെൺകുട്ടി കുട്ടിയേളും കൂടി ആവുമ്പഴേ നമുക്ക് നമ്മള ഇഷ്ട്ടത്തിന് തയ്ച്ചിട്ട് കൊടുക്കാലോ
ആഹ ആഹ് ഞാൻ തയ്ക്കാൻ പോവാൻ വേണ്ടി റെഡ്യായി തയ്ക്കാൻ പോവാന്നൊക്കെ വിജാര് ച്ച് ഇര്ന്നപ്പൊ പിന്നെനിക്ക് അബ്റോഡ് പോണ്ടി വന്നു അപ്പൊ കുറച്ചാൾ അങ്ങോ ട്ട് പോയി അപ്പൊ പിന്നെ അതവിടെ ഇട്ടു പിന്നെ അത് പൊക്കീല
ആഹ് ഞാനങ്ങനെ പോയിട്ടൊന്നുണ്ടായിരുന്നില്ല ഞാന് ഹ് യൂട്യൂബിൽ നോക്കി അങ്ങനാണ്പഠിച് ച്ചതാണ് ഇൻക്ക് ഭയങ്കര ഇഷ്ട്ടായിരുന്നു പഠിക്കാൻ ഉം ഞാന് നമുക്ക്. പത്താം ക്ലാസ്സില് പത്താം ക്ലാസ് കഴിഞ്ഞെന് ശേഷം വെക്കേഷൻ ഇണ്ടാവല്ലോ. അന്നൊക്കെ വീട്ട്ന്ന്ങ്ങെനെ ചോയ്ച്ചിരുന്നു പോട്ടേന്ന് അന്നൊന്നും എവിട്ക്കും വിടൂലല്ലോ. അപ്പൊ പിന്നെ അവിടെത്തന്നെ നിന്ന് പിന്നെ പിന്നെ എന്റെ ഇഷ് ട്ടങ്ങോണ്ടങ്ങനെ പഠിച്ചതാണ് പക്ഷെൻ പൊർത്തുക്കൊന്നും അടിച്ച് കൊടുക്കൂല ട്ടോ അയ്നുള്ള ദൈര്യൊന്നും എനിക്കില്ല. എന്റെത് എന്റെ മക്കൾതും എന്റെ അനിയ. പി ഞങ്ങളെ നമ്മള്തായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഇൻക്ക് അട് ച്ചൊട്ക്കാൻ ധൈര്യാണ് ബാക്കിൻക്ക് പേടിയാണ്. ക്ഷെ അത് നല്ല ഇതാണ് ട്ടോ നമ്മള് പട് ച്ചാൽ ശീലക്ക് വല്യ റേറ്റ് വരുന്നില്ല ആഹ് അപ്പോ നമ്ള്. ഇപ്പൊ റെഡിമൈഡ് എടുക്കുമ്പോ എന്തോര് റേറ്റ് വരുന്നുണ്ട് നമ്മളത് ശീലട്. ത്തടിക്കുമ്പോ പിന്നെ നമ്മള് ഈ എന്താ സ്റ്റോൺ വർക്കൊക്കെ. ആഹ് അതെ സ്റ്റോൺ വർക്കും ബീട് വർക്കും ഒക്കെ നമുക്ക് തുന്നിയാലും അതിന് കൊറച്ച് ടൈം എടുക്കും. കുറച്ച് ദിവസങ്ങൾ എടുക്കും എന്നാലും നമ്മളിപ്പോ ത്രീതൗസഡ് ഒക്കെ കൊടുത്ത് വാങ്ങുന്നത് ഞാനിപ്പോ ഒരു ഗൗൺ അങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആകെ വന്നട്ടതിന് എഴുന്നൂറ്റ റപത് രൂപയുംങ്ങാന പക്ഷെ അത് നമ്മള് കടന്ന് വാ എങ്ങനാലും ത്രീ തൗ ർക്കും സ്റ്റോൺ കാഡ് ബീഡസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോേ നല്ല റേറ്റ് വരുല്ലോ പക്ഷെ എന്താ പറയാ അന്നത്തോടെ എനിക്കാ പൂനി തീർന്നു കാരണം നല്ല പണിയുണ്ട് കുറെ നേരം ഇരിക്കണം
ആഹ് ആഹ് ആരിവർക്ക ഓടിച്ചതി
പക്ഷെ അത് എനിക്ക് കഴിയുന്നില്ല ഞാൻ കൊറെ നോക്കി അപ്പ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ കഴിയുവല്ലോ അല്ലെ പക്ഷെ കഴിയുന്നില്ല പിന്നെ പിന്നെ സ്റ്റിച്ചിങ്ങ ഒക്കെ മാത്രമായി ഡിസൈൻ ചെയ്യാണ്
ഇവിടെ കുട്ടികളൊക്കെ പഠിച്ചിട്ടേ ഉം കാണുന്നു അല്ലത്തന്നെ എനിക്ക് പഠിക്ക വച്ചാല ചെയ്യാൻ പറ്റില്ല ഇവര് വലുതാ വേണ്ട ഒന്നും ചെയ്യാൻ പറ്റില്ല
അതാണ് മക്കള് കുറച്ചൊന്ന് ആയാ പിന്നെ നമുക്ക് ചെയ്യാം ഫ്രീ ആവല്ലോ അപ്പൊ
കുഴപ്പില്ല
ആഹ് ആഹ് എനിക്ക് പിന്നെ മക്കൾ തമ്മിൽ അത്യാവശ്യം ഏജ് ഡിഫറൻസ് ഉണ്ട് വലിയ മോളും ചെറുതും ആയിട്ട് ഒരു ആറ് ആറേക്കാല് വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് അപ്പൊ നമുക്ക് പിന്നെ
ആഹ് അവള് നോക്കും നല്ല അടിയാ രണ്ടു പേരും ആഹ് നമ്മൾ വിചാരിക്കും വല്യ കുട്ടികളായ അവര് തമ്മിൽ അടി കൂടൂല അവര്ത്ര ആയാലും ഒന്നാമത്തെ ഓള് ഇപ്പോ ആറ് കൊല്ലത്തിന് ശേഷം പോക്ക് ഓളെന്നെ ചെറുതാണ് അങ്ങനെയൊന്നുംണ്ട് ഇപ്പോ അത്യാവശ്യ ആയിട്ടോ ഫസ്റ്റിലൊക്കെ ആയിരുന്നു അങ്ങനെ ബുദ്ധിമുട്ട് ഇപ്പൊ ആൾക്ക് ആഹ് ആഹ് അതാണ് അതാണ് ഇപ്പള് ഓക്കെ ആയിട്ടോ ഇപ്പ ഒരാൾക്ക് ഒമ്പത് വയസ്സ് കയ്യാറായി മറ്റാൾക്ക് മൂന്നര ആവാറായി അങ്ങനെ ഒമ്പത് കഴി ഒമ്പതര കഴിഞ്ഞു അഹ് ഇപ്പൊ കൊഴപ്പില്ല എന്നാലും തന്നെ അടിയാണ് നമ്മൾ വിചാരിക്കും മക്കൾ വലുതായ ഒരു തമ്മില് അടികൂടൂലാന്ന്
രണ്ടാളെ നോക്കും
ആഹ് അത് ശരി അതെന്താ അറിയോ പെട്ടെന്ന് പെ പെട്ടാവകുമ്പോ അത് എല്ലാരും പറയാറുണ്ട് അടിക്ക് പെട്ടെന്ന് കുട്ടികൾ വരുമ്പോ അവർക്ക് പെട്ടെന്ന് പക്വത വരും ആഹ് ഒരുരിത് ഞാൻ കേൾക്കാറുണ്ട് ആഹ് അതെ അങ്ങനെ വരുന്ന് പറയാം പക്ഷെ ന നമ്മുടെ അടുത്ത് മെച്ചയൂരിറ്റി കുറവാണ് ഒന്നൂടെ ചെറുത് വല്യ മോളാന്ന് തോന്നു
ആഹ് ആഹ് ആഹ്
പിന്നെ ഇപ്പൊ നേഴ്സറിയിലാണോ മോള് പഠിക്കണ
യു കെ ജിയിൽ
യു കെ ജി ആ ശരി ഈ ഇപ്രാവശ്യം യു കെ ജി
ആ ഇപ്രാവശ്യ ഒക്കെ ചേക്ക്
ആഹ ആഹ ശരി അതിന്റെ അടില്ലും ആൾക്കെത്രായി
രണ്ടര
രണ്ടര മറ്റേയാൾക്ക് ഒന്നര
ഇല്ല ഇല്ല സിക്സ് മസ് ആയി
ഓഹോ
ഉം ഹ അതന്നെ പറഞ്ഞകുഞ്ഞി കുഞ്ഞിങ്ങള ആഹ
അ ശെരി രണ്ട വയസിന്റെ ഡിഫറൻസ് ഉണ്ടാവുള്ളു അല്ലേ
ആഹ അവന് രണ്ടു വയസ കഴിഞ്ഞഞ് ഒമ്പത് ദിവസ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രസവിച്ചു
അഹ് അയ്ശെരി ഇപ്പ ഇപ്പ എവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലാണോ
ആഹ്
ആഹ് ആഹ് ഉം ശരി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഉം
പിന്നെ ഏഹ് നോർമൽ ഡെലിവറി ആര്ണോ രണ്ടും
ആഹ് അതെ അതെ
ആഹ്
നോർമലാരുന്നു ഇങ്ങള്തോ
ആഹ് എന്റെ ആദ്യത്തെ നോർമ്മല് രണ്ടാമത്തെ സിസെറിയൻ മൂന്നാമത്തെ നോർമ്മല്
അ ആഹ് അയ്ശരി ആഹ് അ എന്താ ഇഹ് ആ പെയിനില്ലാഞ്ഞിട്ടാരുന്നു എന്താരുന്നു ന്ത് സിസേറിയനാവാൻ
സിസേറിയൻ ചെയ്തതെ ഉണ്ണി താഴെത്തി പുഷ് ചെയ്ത് താഴെത്തി അപ്പൊ അവര് പറഞ്ഞു പുഷ് ചെയ്യല്ലേ ഉണ്ണി മഷി ഇറക്കിന്ന് പറഞ്ഞ് നേരെ കൊണ്ടോയി
ആഹ് അയ്ശരി ആഹ് ആഹ് വെറുതെഒരു സിസേറിയൻ അല്ലേ
അതെ എല്ലാ വേദനയും തിന്നിട്ട് സിസേറിയൻ ചെയ്ത്
എല്ലാ വേദനയും സഹിക്കേണ്ടി വന്നു ഇതിന്റെ വേ
ഉം ആഹ് പിന്നെ മൂന്നാം എ നോർമല്
ഉം ഉം അയ്ശരി നിർത്തിട്ടുണ്ടോങ്ങള്
നിർത്തിട്ടില്ല ഞാൻ മൂന്നാമത്തെ സിസേറിയൻ ഫസ് റ്റത്തെ രണ്ടാമത്തെ സിസേറിയൻ കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ നോർമലാക്കാൻ അവ് അങ്ങനെ നോർമല് മാത്രം നോക്കണ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ പോയത് അത് അപ്പൊ അങ്ങനെ നോർമൽ ആക്കാൻ വേണ്ടി അയിലും മെച്ചം സിസേറിയൻ ആരുന്നു കാരണം ഉണ്ണി നല്ല വെയിറ്റ് ഉണ്ടാരുന്നു അപ ഉം അപ്പ ഭയങ്കര പാടാരുന്നു ഡെലിവറി അപ്പൊ പിന്നെ ആ ഹോസ്പിറ്റല് പ്രസവം നിർത്തില്ല
ഏഹ് അയ്ശെരി എൻ്റെരു ഫ്രണ്ടും ഇങ്ങനെതന്നാരുന്നു ആൾക്ക് ഫസ്റ്റ്തത് ആഹ് ഓപ്പറേഷനായി രണ്ടാമത്തത് മൂന്നാമത്തതും സദാ ഡെലിവറി നോർമൽ ഡെലിവറി നാലാമത്തത് വീണ്ടു ഓപ്പറേഷൻ അപ്പോ ചോയ്ച്ച് എന്ത് സിസേ അറിയാനാണ് കാരണം ചോദിച്ചപ്പോ ഇതുപോലെ തന്നെ മഷി മഷി കുടിച്ചുന്ന് പറഞ്ഞിട്ട് പുഷ്യയ്യാനൊന്നും പറഞ്ഞിട്ടില്ല അയിനു മുന്നേ മഷി കുടിച്ചു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പെട്ടെന്ന് സിസേറിയൻ ആയിന്ന് പറഞ്ഞു
ആഹ് അപ്പ ഇവരിക്ക് ബ്രീത്തിങ്ങിലൊക്കെ പ്രശ്നം വരുല്ലോ
ആഹ് ആഹ് അതാരി
പിന്നെ കുട്ട് ആഹ് മൂക്കിലൊക്കെ കേറുവലോ
ആഹ് എനിക്ക് വല്യ ഐഡിയ ഇല്ല കാരണം ന്ന് അങ്ങനെ
ആഹ് അങ്ങനെയാണ് ഇവര് പെട്ടെന്ന് ഇത്ര ടൈമിനുള്ളി എടുത്തില്ലെങ്ങെ കു കുട്ടികൾക്ക് ഡെത്ത് വരെ സംഭവിക്കും അതാണ് അവര് മഷി ആഹ് അവര് മഷി ഇറക്കിട്ട് ആഹ് അവരെ മൂക്കിലും അവരെ വായലൊക്കെ കേറും അപ്പൊ അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ തന്നെ അപ്പ തന്നെ എടുക്കണം കുട്ട്യാള അപ്പൊ ഡെലിവറിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് മഷി ഇറക്കിയ അപ്പ സിസെറിയൻ ചെയ്യണത് ഇവരെ മുക്കി ഇവര് മറ്റേ അമ്നോട്ടി ഫ്ലൂയിഡില് കടുക്കുമ്പോ ആ ഫ്ലൂയിഡ്ള്ള ഇവരെ മേത്തും ശരീ ത്തും വായേലും മൂക്കിലൊക്കെ ഈ മഷി ഇറക്കി കഴിയുമ്പോ ഈ സാധം അ ഫ്ലൂയിടി കൂട ഫുള്ള് മുക്കിലും വയലൊക്കെ കേറിപ്പോവും ആഹ്
അങ്ങനെ പെട്ടന്ന ആയില്ലേ
ആഹ്
ഉം
മുത്താൾ അഞ്ച വർഷം കഴിഞ്ഞട്ടണ ആയത് അഞ്ച വർഷം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പെട്ടെന്ന്
പെട്ടെന്ന് പെട്ടന്ന് അഹ് ശരി
അഞ്ചു വർഷത്തെ വിഷമം അങ്ങട്ട് തീർത്ത് കിട്ടി
തീർത്ത് അഹ് ശരി പിന്നെ ഇപ്പൊ എന്താ നിങ്ങളെ വീട്ടില് എല്ലാവരും ഉണ്ടോ നിങ്ങളെ സ്വന്തം ട്ടിൽ പിന്നെ എന്താ വേറെ എന്താ അങ്ങനെ പോന്ന് സ്കൂൾ ഷോപ്പിംങ്ങോക്കെ കഴിഞ്ഞോ
ഇല്ലില്ല ഒന്നും ചെയ്തിട്ടില്ല സ്കൂളിൽന്ന് നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്ക് യൂണിഫോമ ഒക്കെ സ്കൂളിൽ നിന്ന് വാങ്ങണം അത് കാരണം അതാ ങ്ങട് കഴിഞ്ഞു
അഹ് ശരി
ഇനി ബാഗ് ബാഗ് ഇവർക്ക് ബാഗിന്റെ ആവശ്യ ഇല്ല ശരിക്കും
ഏഹ്
സ്കൂ തന്നെ ബുക്കക്കെ സ്കുളിൽ തന്നെ വെക്കുള്ളൂ പിന്നെ എന്തങ്കിൽ വ നമ്മള് വീട്ടില് ചെയ്യേണ്ടതുണ്ടെിൽ അവർക്ക് ഫയലാക്കക്കി ങ്ങോട് കൊടുത്തത് വെർത ലൻഞ്ച് ബാഗ് മാത്രം വച്ചാൽ മതി പക്ഷെ ബാഗ് വാങ്ങാണ്ടി വരു സമ്മിക്കോ
മക്കക്ക് വേദിയാലും വേണ്ടിരല്ലോ ബാഗ്
ബേഗ വേണം സ്കൂള് അവർക്ക് ബാഗില്ലാണ്ട് പറ്റൂല ഇപ്പൊ കൊടയും മേടിച്ചിരട കൊടയുടെ ആവശ്യം ഇല്ല സ്കൂൾ ബസ്സിൽ പോകുന്നു സ്കൂൾ ബസ്സിൽ തിരിച്ച വീട്ടിക്കാരുന്നേ ആഹ് ഇപ്പൊ കൊടയം വേണന്ന പറയണേ
അഹ് ശരി
ഉം
ഞാനും തന്നെ ഞാനി ഇപ്പോ പെരുന്നാളിന്റെതും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എങ്ങാനും എടുക്കേണ്ടി വരും രണ്ട് പോക്ക് പോവാനും വയ്യ ഉം
അതെ
എന്നാ ശരിട്ടോ ആഹ് ഓക്കെ ശരി